ഹലോ? ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ. കേൾക്കുന്നില്ലെ.
ആഹ് കേൾക്ക്ണ്ട്.
ആഹ് നിന്റെ സൗണ്ട് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇപ്പ കേക്കുന്നുണ്ടാേ? ആഹ്, ആഹ് ഉണ്ട്. ആഹ് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ. നമുക്കീ അങ്ങട്ടും ഇങ്ങട്ടും പറയണപോലെ തോന്നി ആഹ് അതാണെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇ ഇപ്പ കേക്കുന്നുണ്ടോ നന്നായിട്ട്. ആഹ് കേക്ക്ണ്ട് ആഹ് എന്തണ്ട് വിശേഷങ്ങളൊക്കെ
ന്നല്ല വിശേഷടോ അങ്ങനെ പോവ്ണ്ട്
ആഹ് മഴയുണ്ടോ മഴയാന്നല്ലേ ഇനി മുതല് ആങായ് മഴയുണ്ട് ന്നല്ല മഴ രാവിലെ തൊടങ്ങിയ മഴയാണ് ഇതു വരേ തോന്നിട്ടില്ല എന്താ മഴ ന്നല്ല മഴണ്ട് എന്താ ജോലിഒക്കെ കഴിഞോ പണി കഴ്ഞോ? ആഹ് പണിഒകെ കഴിഞ്ഞിട്ടൊന്ന് കുളിക്കാൻ വേണ്ടിട്ട് പോവേര്ന്നു ചെറീ ഒര് മോള്ണ്ട് ഔടണ്ട് ആഹ് പോവായ്ര്ന്നെ എന്തേങ്ങനെ ഞെരങ്ങിന്ന് മീ വർത്തൊണ്ടിരിക്കാ അതും കൂടി കഴിഞ്ഞാ പണി കയ്യും അതും കൂടി കഴിഞ്ഞിട്ട് വാ കോള് കേറിയിട്ടോണ്ട്ങ്ങനെ ന്ന്ക്കാണ് തുണികളൊക്കെ കൈകിട്ടേക്ക്ന്നു
മക്കളൊക്കെ ല്ല്യേ?
മോൾണ്ട് സ്കൂളിൽ പോയേക്കാണ് രണ്ടു പേര്ണ്ട് ആഹ് ഇവടെ എനിക്ക് രണ്ടു പേര്ണ്ട് ന്ന്ഒരെണ്ണംസ്കുൾക്ക് ചോറ്കൊണ്ടോയ്ട്ടൊള്ളൂ ചെറുതാണ് പ്പോ ഒറങ്ങിയോ ഹ ഭക്ഷണവും കഴിച്ചിട്ട് കെടക്കുവാണ് കുഞ്ഞുതണോ അതെ കഴിക്കാന് അപ്പൊ ഇച്ചക്കത്തക്ക ഒറക്കയ്കി എല്ലേ ആഹ് ഉച്ചക്ക്ഒർക്കണം ഒർങ്ങാനൊക്കെ ഭയങ്കര മ മടിആണ് ഞാന് ന്നല്ല ചിത്തൊക്കെ പർഞീട്ടാ ഒർങ്ങും അല്ല വേറെ ആരെങ്കിലുണ്ടോ ഇയാള് കുളിക്കാൻ കേറുമ്പം കുഞ്ഞിനെ നോക്കാന് ഒണന്നാല്. അല്ലാ അത് കൊഴപ്പൊന്നൂല്ലാ ആഹ്, ആഹ്. പിന്നെ അപ്പതന്നേണല്ലോ കൊഴ്പ്പല്ല്യ ആഹ് ആഹ് പലപ്പളും കുളിക്കണേ അപ്പ കൊഴപ്പല്ല ആഹ് അതേ അലക്കലൊക്കെ രാവിലേണെങ്കി കൊഴപ്പല്ല കുളിമാത്രാഉബോ അമുക്ക്പെട്ടന്നാഉം
ആ അ ആഹ് അതെ പിന്നെ ഇപ്പം ആരും അങ്ങനെ പൊർത്ത് അലക്ക്ണൊന്നും ഇല്ലല്ലെടോ എല്ലാരും വാഷിങ് മിഷീനും അയ്ല് കൊണ്ടേയ്ട്ട് ഇടല്ലേ
ആഹ് ഇന്നലെ ഞാനും ചെയ്യാ ഞങ്ങക്ക് വിടെ ഇല്ലാട്ടാ വാഷിംഗ് മിഷീനൊന്നും ഞങ്ങളൊക്കെ പൊറത്ത്ന്ന് അലക് ക്കല് അലക്കല് പൊറത്ത്കഴിഞാന്ന് അത്പ്പോ രാവിലെ അങ്ങ് കഴുകും ആഹ് എൻക്ക് ഔ ചിത്രം കണ്ടാ മോൾണ്ട് അൽഹംദുലില്ല അതെന്നെ നന്നായിരിക്കട്ടെ അതന്നെ ചില
ആഹ് ഇന്ന് ന്ന് പർഞ്ഞാല് ഞാന് അല്ലെങ്കി ഈ ന്നേരൊക്കെ ആവുമ്പോത്ത്ന് ഞാനെ എല്ലഫ് ഫ്രീ ആവ്ണെ ഞാന്ങ്ങനെ വിജാര്ച്ട്ടേ കൊർച്ചും കൂടിം ഏ ഇത്ണ്ട് ചെയ്യാന് അപ്പം അത് വിജാര്ച്ചിട്ട് ഞാൻ പെട്ടെന്ന് പണിഒക് ക്ക തീർത്തതാണ് പക്ഷേ അപ്പോത്തിന് രണ്ട് മൂന്ന് ഗസ്റ്റ് വന്നു പിന്ന അമുക്ക് ഏഹ് അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ ആഹ്
അത് പറയുന്നതെല്ലാം കേക്കണം
അതേ അയ്ല് അത് കഴിഞ്ഞ് പിന്നെണ് മീനൊക്കെ കിട്ടിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്ത്ന് ഒരു ന്നേരായി അല്ലാ എങ്കില് ഇപ്പോ എപ്പളോ ഫ്രീ ആയിട്ട് നിസ്കാരൊക്കെ കഴിഞ്ഞി ഇരിക്കേണ്ട സമയായി
ആഹ് മീനൊക്കെ ക്ഷാമാന്നല്ലോ ഇപ്പം മീൻ കിട്ടലില്ലല്ലോ അങ്ങൻ
ആഹ് ഇവടെ അങ്ങനെ ഇണ്ട്ന്ന് പറഞ്ഞു ഭയങ്കര ട്രോളിങ്ങാണ് കിട്ട്ണ്ല്ലാന്നൊക്കെ ക്ഷേ ഇവട അത്ര വല്ല്യ പ്രശ്നങ്ങളൊന്നും
പക്ഷേ ഇല്ലന്നേ ഇപ്പൊ ഇക്കാക്ക എവിടിയോ പോയി അര കിലോ മീൻ കിട്ടി ഇരുന്നൂറ്റമ്പത് രൂപ
ആഹ് അതെ അതെ ഞാനും അങ്ങൻ തന്നെണ് വാങ്ങീനിയത്
ആ നല്ല മഴ മഴയുടെ ബുദ്ധിമുട്ട് കേക്കുന്നുണ്ടോ സൗണ്ട് എന്റെ?
ആ മഴന്റെ മഴേന്റെ സൗണ്ട് കേക്ക്ന്ന് ഇണ്ട്.
മഴേ ഇണ്ട് നമ്മള് മഴക്കെന്ത്? പിന്നെ മഴ അങ്ങ് മഴ തന്നെ മഴ പിന്നെ മഴ ഇല്ലാണ്ടിരിക്കാനും മഴ ഇല്ലാതിരിക്കാനും പറ്റൂലല്ലോ ആഹ് താണ് മഴയില്ലായ്രുന്നു വെള്ളത്തിന്റെ ക്ഷാമമേ വല്ലാത്തൊരു കഷ്ടമാണ്. പിന്നെ, കറണ്ടു ഇല്ല. കറണ്ട് മു കാണൂല മഴ ഇല്ലെങ്കില് കറണ്ട് വേണ്ടേ? ആഹ്, അതാണ് എല്ലാം നമ്മള് നോക്കണം. ആ പിന്നെ, നോക്കിയാലെ പാട്. ഇപ്പോ നമ്മക്ക് ഓര് ഇപ്പ മഴ ബുദ്ധിമുട്ടാന്ന് കെര്തിയിട്ട് മഴ പെയ്യാണ്ടിരിക്കാനും പറ്റൂല.
ആഹ്, അതെ, അതെ ഞാന് ഞാൻ പിന്നെ എന്താന്നറിയോ മഴന്റെ സൗണ്ട് കേട്ടാലേ നമ്മള വോയിസ് ഇതാവും വിചാരിച്ച്
ആഹ്, അതാണ്, അതാണ് പ്രശ് ഞാനും അകത്ത്ക്ക്നി പക്ഷെ വലിയ ഷീറ്റ് അടിച്ചേക്കുവാണേ. അപ്പ അതിന്റെ സൗണ്ട് വീട്ടിലോട്ട് അടിക്കും. അപ്പം അതിന്റെ സൗണ്ടാണ് കൂടുതലായിട്ട് ഞാനു പോയിരിക്കയാണ് പക്ഷെ എന്താ ചെയ്യാ സൗണ്ട് നമക്ക് ഭയങ്കര പ്രശ്നാണ്. ഈ കാലം മഴക്കാലയതോണ്ടാണ്.
പിന്നെ എന്തന്നറിയോ പൊറത്ത് എറങ്ങിയാലും ആകെ ബിളി, ബിളി. ആകെ ഇതായിട്ട് കെടക്ക് അല്ലേ മുറ്റവും പറമ്പും ഒക്കെ.
നമുക്ക് പൊറത്തങ്ങനെ എറങ്ങാനെ
കെഴിഞ്ഞിലായില്ല ഒരു എന്താ പറയ് മ ക്കളൊന്നു ഇല്ലാന്ന് ഇണ്ടെങ്കില് നമക്ക് സുഖായിട്ട് ഫോണിലും കളിച്ച് അങ്ങനെ കെടന്നാ മതി.
ആഹ് ഹ്, ഹ്, അതൊക്കെ ചെറുപ്പത്തില് ഒന്നും അറിയണ്ട.
ഇപ്പ അതൊന്നു ഇല്ല. ഇനിയിപ്പ ഇത് കഴിയും. ഏഹ്, ഇനി ഇപ്പം എന്റെ ഒരു കാര്യം പറയാണ്. കുളിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല കുളിക്ക്യ നിസ്കരി ക്ക് ഭക്ഷണം കഴിക്ക് അപ്പഴേക്കും ഇവള് എണീക്കും. പിന്നെ മോള് ആഹ്, മോള് വരുമ്പോത്തിന് എന്തെങ്കിലു ഒക്കെ ഇണ്ടാ ക്കി, വാങ്ങിക്കൊണ്ടരെ കടേ പോയിട്ട് എന്തേലും വാങ്ങിക്കൊണ്ടിരണം കടികളെന്തേലും ആഹ്.
കുട്ടിൾക്ക് വീട്ടിലെ രാവിലത്ത നാസ്ത്തേന്ന് പഴ പറ്റൂല അവർക്ക് അപ്പഴും ഫ്രഷ്, പു പുതിയത് എന്തെങ്കിലും വേണം. ചായേലൂടെ എന്തെങ്കിലും അവർക്ക് കഴിച്ചേ പറ്റുള്ളു. അതമ്മള് തന്നെ ശീലിപ്പിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യ
ഒക്കെ വേണം. ഇൻക്കൊക്കെ നല്ല, നല്ല സാധനങ്ങള് ഇനിക്കൊക്കെ വേണം.
അത് അങ്ങനെ ആയിപ്പോയി നമ്മൾ പിന്നെ അമ്മക്കൊരു സന്തോഷം അല്ലേ മ ക്കൾക്ക് ഇണ്ടാക്കി കൊടുക്കല്ലേന്ന് പറഞ്ഞാല്.
അയ് ശെരിയാണ്.
നമ്മക്ക് അതിനുള്ള സമയം കിട്ടിയാ മതി. നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനെ, ആ ഇപ്പ അതേള്ളൂ ഇന്റെ ഇനി കുളി ഇന്റെ ഇക്കാക്ക
അയ് ഇനിക്ക് മോള് ഇങ്ങനെ കച്ചറ ഇണ്ടാക്കുമ്പം ഒക്കപ്പാടയാവുമ്പോ ഭയങ്കര ദേഷ്യം വെരും.
ആഹ്
ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കില് ദേഷ്യം വെരും.
ആഹ്
ഇപ്പന്ന് ഇൻക്ക് ഞാന് ദ് പെട്ടെന്ന് പെട്ടെന്ന് കൊറച്ചൊരിതാക്കണം വിളിക്കണം ന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പ അവള് ഒറങ്ങ്ണേ ഇല്ല. ഓരോന്ന് പറയാ തല മുടി കെട്ടിയത് ശരിയായി ട്ട്ല്ലാ അങ്ങനെ ഇങ്ങനേന്നൊക്ക പർഞ്ഞ്ട്ട്.
ആഹ് ആഹ് അതല്ല മോ മോളാന്നല്ലേ മൂത്തത്? ആഹ് രണ്ടാളും മോളെന്നെ. ആഹ് മോള് തന്നെയാണ് മാഷാഅല്ലാഹ് അത് നല്ലതാണ്. അപ്പം മോള് ഇപ്പ എത്രെൽ പഠിക്കുന്നോ മൂത്ത മോള്? മൂന്നാം ക്ലാസ് ല്. എന്റെ മോള് നാലാം ക്ലാസ്സില്. ആഹ് അതാണ് അവർക്കും മുടി കെ അത് ച്ചാലേ തോനെ മുടിയില്ലല്ലോ നീളം ഇങ്ങനെ മുടിയില്ലാ തോണ്ടേ നമുക്ക് പല കെട്ടുമ്പം ചെലപ്പം റെഡി ആവത്തില്ല. നമ്മളിങ്ങനെ പ്പ് ചീർപ്പീട്ടേ എടുക്കുമ്പ റെഡിയാവൂല എങ്കിലും അവർക്കൊക്കെ അവൾകൊക്കൊരു രീതിയു ണ്ട്. അതിന് ന്നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് ചെറിയ കുട്ട്യാണ് അവളെ മുടി എന്താപറയാ ഇല്ലാ. ആഹ്
അവക്കാണ് മുടി കെട്ടി കൊടുക്കണ്ടത്.
ആഹ് അവൾക്കാ
അപ്പോ
കെട്ടമ്പോ അവക്ക് വേണം. ആഹ് ന്നട്ട് അതിന് ട്രൗസറും കുപ്പായൊന്നു ഇട്ണ് ല്ല. ആഹ് പഷേ മുടി കെട്ട് കെടാവല്ലെ. പക്ഷെ മുടി കെട്ടീട്ടെ ഒറങ്ങൊള്ളൂന്ന്. അപ്പോക്കും പിന്നെ ഞാൻ കെട്ടിക്കൊട്ത്തത് ശര്യാ യില്ലാന്നൊക്കെ പർഞ്ഞിട്ട് ഭയങ്കര കച്ചറ. ആഹ് അല്ലെ മോള് ഇങ്ങനെ സ്കൂൾല് വണ്ടില്ലാന്നോ പൊന്നെത്?
ആഹ് വണ്ടീലാണ് പോവാ.
ആഹ് അപ്പൊ ഇവള് പോവാൻ വേണ്ടി ന്നിക്കൊ കരയോ ഇത്താത്ത പോകുമ്പഴ്? ഇല്ല അങ്ങനെ പ്രശ്നല്ല. അവള് പോയാണ്ട് ഇവടെ ഞാൻ രാജാവായി ജീവി ആഹ് ഫോണ് ഫോണങ്ങനെ നോക്കീട്ട് ആഹ് ഫോണേ കൊണ്ട് സമയം കളയല്ണ്ടോ മോള്? ഇല്ലല്ല അത് ചീലിപ്പിക്കരുത്. അതാ വേണ്ടത് ജി ഇപ്പഴ്ത്തെ കുട്ടികള്ന്ന്ർഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാരും ഫോൺ പോയി നമക്ക് ജോലി നടക്കാൻ വേണ്ടിട്ടേയ്. കുട്ടികളെ കയ്യിൽ ഫോണിലെത്തി യൂട്യൂബോ എന്തെങ്കിലൊക്ക ആഹ് ഓണാക്കിയിട്ടങ്ങ് കൊടുക്കും. അപ്പൊ കുട്ടികൾക്കത് സന്തോഷം. ആഹ് പക്ഷെ അങ്ങനെ ചെയ്യേം ചെയ്യര്ത്. കാരണം അത് ഭയങ്കര പ്രശ്നം. പിന്നെ കൊച്ചുങ്ങളൊന്നു ആഹാരം കഴിക്കണമെങ്കി തന്നെ അവർക്ക് ഇത് നോക്കാണ്ട് പ റ്റൂല എന്നതി. അല്ല എനിക്ക് അനുഭവണ്ട്. വേഗതങ്ങ് കൊടുത്തിട്ട് നമ്മളാണ്ടൊഴിവാ ക്കും. ആഹാ എന്ന് വെച്ചാൽ നമ്മക്ക് പെട്ടെന്ന് ജോലി തീർക്കാം കുഞ്ഞ് അവ്ടെര്ന്ന് കാണഅല്ലേ. വിചാരിച്ചിട്ട് ന്നമ്മളെ ജോലി നമ്മടെ സന്തോഷം നമ്മടെ കാര്യങ്ങൾ പെട്ടെന്ന് ആവ
ആഹ് അതെ അതെ പഷെ അത് അങ്ങനെ ചെയ്യര്ത് ഇപ്പൊ ഇന്റെ ഇവടെ നാ ത്തൂൻ്റെന്റെ മോളൊക്കെ എന്താ പറയാ ഭയങ്കര ഫോണ് കാണും. ചെറിയ കുട്ടിയാണ് മൂന്ന് വയ സ് കഴിഞ്ഞിട്ടേ ഒള്ളൂ. പക്ഷെ ഫോണില്ലാതെ പറ്റേയില്ല. ഫോണ് വാങ്ങിക്കഴിഞ്ഞാല് അവളെ ഇട്ട്ട്ട് ഇടി
ഇടിക്കും. ആഹ ഒര് ഉപദ്രവസ്വഭാവം പിന്നെ കൂടത്തേ ഒള്ളൂ വളർന്ന് വരുന്തോറും കൂടും അത് ഭയങ്കര പ്രശ്നാവും.
ഭയങ്കര പ്രശ്നാണ് അത് നമുക്ക് മനസ്സിലാവൂല. കൊർ ച്ചയ്യുമ്പളാ മനസിലാവൊള്ളൂ. ഇപ്പ നമ്മള് നമ്മളെ സുഖത്തിന് വേണ്ടീട്ട് നമക്ക് ഫ്രീ ആയിട്ട ഇര്ക്കാൻ വേണ്ടിട്ട് വെർതെ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മള് വേഗങ്ങട്ട് കൊടു ക്കും. അല്ലെങ്കി നമ്മളെ ജോലി തീർക്കാൻ വേണ്ടിട്ട് കൊട്ക്കും.
ആ അതാണ് അത് ന്നമ്മള് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യാണ് ന്നമ്മള് പെട്ടെന്ന് ജോലി തീർക്കാ ഒഹ് സമാധാനോംണ്ടല്ലോ കുഞ്ഞ് വിക് ലേങ്ക് കളിക്കില്ല അല്ലെങ്കി അവ്ടെ ക്കേറുന്നില്ല ഇവ്ടെ കേറുന്നില്ല എ എന്ന അത് അവക്ക് ശെ ശരീരത്തിനും അവരുടെ എല്ലിനും നല്ലതാണ് നമ്മള് അത് കൂട്ടത്തില്ല നമ്മളത് ഒര് സ്ഥലത്തിര്ന്നമക്ക് സമാധാനണ്ട്. ആഹ് ആഹ് ആഹ് ഇതൊക്കെ കുപ്പത്തെ കുട്ടിള്ടെ എല്ലിന് ഒട്ടും ബലമില്ല ഒന്ന് വീണ അപ് അപ്പഴ് പൊട്ടലാണ് കാരണം എന്തുവാ ഇവരേ ശേരീരത്തിന് വ്യാഴാമമില്ല ഇവർക്ക് അതിനൊത്തുള്ള. ഫുഡ് ന്നമ്മള് കൊട് ആഹാരം കൊടുക്ക അങ്ങനെയല്ലല്ലോ. ആ അങ്ങനിംപ്രശ്നോണ്ട് ന്റെമോളക്കവ്ടെ രണ്ടും ഉം സ്റ്റെപ്പ് ആദ്യ കയറിയാല് പിന്നെ ആ ആ ഇത് ഇപ്പഴേ തൊടങ്ങി ന്നമ്മക്ക് ട്ടൊന്ന് ന്നോക്ക് ഇപ്പഴേ ഇതാ ഉപ്പുറ്റി വേധന കൊറേന്നേരായി ടൈല് ല്ങ്ങനെ ന്ക് ക്കാൻ പറ്റ്ണില്ല കാലിന്റെ ഉപ്പുറ്റിക്കൊക്കെ വേധന ഓ സ്പീഡിൽ ന്നമുക്ക് കൊർച്ച് നേരം നടക്കാൻ പറ്റോ? നമ്മളെ വസ്സയോൽക്കൊക്കെ ഇപ്പ്ളല്ലേ തൊട്ങ്ങീറ്റൊള്ളൂ. ഇവടെ ഉമ്മ ഉപ്പായൊക്കെ എങ്ങനെ നല്ല കരുത്തോട് ഇങ്ങനെ കാര്ണ നമ്മക്ക് ഇപ്പഴ് ന്നടുവേധന ന്ക്ക് കൊർചെരം നിക് നടക്കുമ്പോ നടുവേധന കൊ തുണി കുനിഞ്ഞ് നനക്കുമ്പോ നടുവേധന തറയിലിരിക്കാൻ പറ്റ്ണില്ല. തറയിലിരുന്നിട്ട് എണീക്കാൻ പറ്റ്ണില്ല ആ അതാണ് അതാണ് ഇപ്പഴത്തെ കാലഘട്ടവും അന്നത്തതും തമ്മിലുള്ള വിത് വിത്യാസം അതാണ് അതാണ് പിന്നെ ഇങ്ങനെ അനിയത്തി ഇത്താത്ത അങ്ങനെ ആരക്ക ആര ഉള്ളേ നിനക്ക്
ഏ ഇല്ല എനിക്ക് രണ്ടാങ്ങളാരാണ്
ആങ്ങളമാരാണോ?
ആഹ് ആഹ്
ആ നീ ഒരു പെണ്ണാണ്
ആ ഒരു പെണ്ണാണ് അല് ഓ ആങ്ങള ആ കൊർച്ച് ദൂരം ഉള്ളൂ
ആഹ്
ആങ്ങള ഒരാള് കല്യാണം കഴിച്ചിട്ടുണ്ട് അവന് ന്റെ മൂത്തതാണ് പിന്നെ ചെറ്ത് ഇന്റെ ചെറുതാണ് അവന് കല്യാണം കഴിച്ചിട്ടില്ല കെട്ടാനും
ആവുന്നേ ഉള്ളു ആ ആ എന്താ പഠിച് കഴിഞ്ഞോ അനിയൻ ആങ്ങള ആ ജോലി ചെയ്യുന്നുണ്ട് ഇല്ല പിന്നെ ഉമ്മയും ഉപ്പായും ഉണ്ടോ ആ അവര്ണ്ടാ അവര്ണ്ട്
കറി ഒക്കെ ണ്ട്
ആ ഓ നാത്തൂന് ഭയം ഉമ്മാക്ക് സഹായത്തിന് ഒരാള്ണ്ട് എന്തായാലും ആ അപ്പൊ കുഴപ്പമില്ല നിങ്ങള് പിന്നെ ഒറ്റക്കാണോ താമസി സിക്കുന്നെ ആഹാ വീട്ട്ലോ അത് എന്താ എന്തെങ്കിലും പ്രശ്നം ആ ശരി ഓ ശരി